ഓ കേൾക്കുന്നില്ലേ
ആ കേൾക്ക്ണ്ട് കേക്ക് കേടു ന്തൊക്കെയുണ്ട് വേശങ്ങളൊക്കെ
ഓക്കെ നല്ല വിശേഷം സുഖായിട്ട് പോകുന്നു
പിന്നെന്താ വിശേഷങ്ങളെന്താ വെറുതെങ്ങനെ ഇവിടെ ഇര്ന്നപ്പോ ഇങ്ങനെ വിളിക്കാന്ന് വിചാരിച്ചു ഭക്ഷണൊക്കെ കഴിച്ചോ
ഓക്കെ ഇല്ലല്ലാ ഭക്ഷ്ണം കയ്ച്ചിട്ടില്ല ഇന്ന് കുറച്ച് ലേറ്റായിട്ട്ണ്ട് നിങ്ങള് കഴിച്ചോ
ഇല്ല ഞാനും കഴിച്ചിട്ടില്ലാ ഞാനിപ്പൊ വടെങ്ങനെ ഇരിക്കാണ് ങ്ങനെ ഓരോ സൊഹലായിട്ട് അങ്ങനെ ഇരിക്കാ ആ നേരത്തെ കഴിക്കാറുണ്ട് ഇന്നിപ്പോ ഭക്ഷണം കഴിക്കാന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ട് കുറച്ചെയ്ഞ്ഞിട്ട് കഴിക്കാ ന്നൊക്കെ വിചാരിച്ച് ങ്ങനെ ഇരിക്കാണ് ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ട് ണ്ടാക്കിയത്.
ഇന്ന് മന്തി ആയിരുന്നു
ആ ഇന്ന് മന്തി ഉണ്ടാക്കി ചിക്കൻ മന്തിയോ?
അതെ അതെ അതെ ചിക്ക മന്തി ഇന്ന് ഫ്രൈഡേ അല്ലേ?
നിങ്ങള് എങ്ങനെ ഉണ്ടാക്കാറ് എന്ന് പറഞ്ഞതരുമോ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കി എടുക്കാറ്.
നമ്മള ഏറ്റവും സിമ്പിൾ ആയ ഒരു മെത്തേഡിലാണ് ചിക്കൻ മന്തി തയ്യാറാക്കാറ്.
അടുപ്പിലാണോ ഉണ്ടാക്കി എടുക്കുന്നത് ഗ്യാസിലാണോ?
ആഹ് അതെ അതെ അല്ല അല്ല അടുപ്പില്.
അടുപ്പിലാകുമ്പോ നമുക്ക് കണലൊക്കെ കിട്ടും അല്ലേ.
ആഹ് അതെ അതെ അതെ
ഞാനുണ്ടാക്കി എടുക്കാറുണ്ട് നിങ്ങള്
ആഹ് നമ്മളെ ചിക്കൻ ആ ഓക്കെ പറയൂ.
ഞാനുണ്ടാക്കിയെടുക്കലുണ്ട് അതു പോലെ തന്നെയാണോ നിങ്ങളുണ്ടാക്കിയെടുക്കണതെന്നറിയാൻ വേണ്ടീട്ടാണ് ട്ടോ ചോദിക്ക്ണെ
ഓക്കെ നമ്മളെ. അതെ അതെ നമ്മളേറ്റവും സിമ്പിൾ മെതേഡിലാണ് ചെയ്യാറ്. ഈ ചിക്കനില് നമ്മള് ആകെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക്. കുരുമുളക് ഏലക്ക ചെറിയ ജീരകോം വലിയ ജീരകോം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കു ആദ്യം.
അത് കഴിഞ്ഞിട്
അത് അരച്ച് അതെ അതെ അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ എന്താക്കും ചിക്കനിലേക്ക് മാഗി ക്യൂബ്ല്ലേ നമ്മളെ ചിക്കൻ സ്റ്റോക്ക്.
ആഹ് അതിടൂല്ലേ.
ആഹ് അത് ഇട്ടിട്ട് നന്നായിട്ട് എന്തു ചെയ്യും മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം.
എടുക്കും നല്ല ജീരകത്തിന്റെ പൊടി ഇടാറുണ്ടോ?
അതെ അതെ വലിയ ജീരകവും ചെറിയ ജീരകവും ഇതിന്റെ കൂടെ അരച്ചെടുക്കും.
അരച്ചെടുക്കൂലേ.
ആഹ് അതെ അതെ
ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ആണല്ലോ അതില് മുന്നിട്ട് നിൽക്ക
ആഹ് അതെ അതെ അതുപോലെ തന്നെ ഏലക്കായിടും.
ആഹ് ഏലക്ക പട്ട പൂവ് അതൊക്കെ ഇടും അതൊക്കെ ഞാനിടല്ല്
നമ്മള് ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാന് നമ്മളെന്ത് ചെയ്യ ഏലക്ക അതിന്റെ കൂടെ അരച്ചിടും
അരച്ചിടൂല്ലേ.
അതെ അതെ ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ എന്ത് നമ്മളെ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ പച്ചമുളക് കുരുമുളകൊക്കെ അരക്കുന്ന സമയത്ത് നമ്മളെന്ത്‌ ചെയ്യും. അതിന്റെ കൂടെ ഏലക്കയും കൂടെ അരച്ചെടുക്കും.
ഏലക്ക മാത്രം അതൊ പട്ട ഗ്രാമ്പൂ അതൊന്നും ഇടൂലല്ലോ.
ഇല്ല ഇല്ല പട്ട ഗ്രാമ്പൊന്നും അതിലിടൂല്ല പക്ഷെ അത് നമ്മള് റൈസിലിടും പട്ട ഗ്രാമ്പൂ ഏലക്ക. അതെ അതെ അതെ. റൈസിലിട്ടിട്ട് തെളപ്പിച്ചെടുക്കുമ്പോ അതൊക്കെ ഇടും അതല്ലാതെ നമ്മള് പട്ട ഗ്രാമ്പൂ എന്താക്കൂലാ ചിക്കൻക്ക് നമ്മൾ ഇ ഇടാറില്ല.
ചിക്കൻ മസാല ഇട്ട് കൊടുക്കൂല്ലേ?
ഇല്ലല്ല ഇത്രയും മസാല മാത്രേ നമ്മള് യൂസ് ചെയ്യാറൊള്ളൂ ഒരു ഒരു പച്ചമൊളകിടും അതും എനിക്ക് എരിവിന് ആവശ്യുള്ള കുരുമുളകും അല്ലെ കുരുമുളക് പൗഡറാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതല്ലാ കുരുമുളക് അരച്ചെടുക്കാണെങ്കിലങ്ങനെയും ചെയ്യാം അതിന്റെ കൂടെ നമ്മള് ചെറിയ ജീരകോം വലിയ ജീരകോം ഈ ഏലക്കയും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കും.
കളറ് കിട്ടാൻ വേണ്ടീട്ടോ ചുകപ്പ് കളറ് കിട്ടാൻ വേണ്ടീട്ട് വേറെന്തെ കാശ്മീരി മുളക് പൊടി അങ്ങനെ
അതെ അല്ലല്ല അത് റെഡ് കളർ യൂസ് ചെയ്യാറ്.
റെഡ് കളർ യൂസ് ചെയ്യാറന്ന്.
അതെ അതെ. ക്കൃന്തോ ചില്ലി പൗഡർ യൂസ് ചെയ്യുമ്പോ ഒരു ടേസ്റ്റ് കുറവുള്ള പോലെ ആഹ് ഒരു മുളക് പൊടി ന്റ ആഹ് ഒരു ടേസ്റ്റ് ആയിട്ട് വരുല്ലോ.
കാശ്മീരി ചില്ലി മൊളകോ.
അതെ അതെ. ഞാൻ കഴിച്ചിട്ട്ണ്ട് മുളക് അ ആഹ് ആഹ് ഈ ഏഹ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് ഞാന് കഴിച്ചിട്ട്ണ്ട് പക്ഷേ ഇൻക്കൃപ്പോ നമ്മള ഈ സാദാ എന്താ പറയാ മുളക് പൊടിക്കെ ഇട്ടിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആണ് ഇന്ക്കൃ അതിന് ഫീൽ ആയത്.
ആഹ് അത് ശരിയാണ്.
ശ്ശെ നമ്മള് കളറിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മക്ക് ആഹ് മന്തിടെ കറക്റ്റ് ടേസ്റ്റ് ഫീൽ ആവും അതല്ലാത്ത പക്ഷേ നമുക്ക് എന്തണ് അറിയോ മൊളക് പൊടി ഇടുന്ന സമയത്ത് ആഹ് കളറ്ന് വേണ്ടിട്ട് ഇടാണെങ്കി പോലും ആഹ് ഒരു വൺ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേ ടേബ്ൾ സ്പൂൺ ഇട്ന്ന സമയത്ത് അതിന്റെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകായിട്ട് കിട്ട്ന്ന്ണ്ട്.
അത് ശരിയാ.
ആഹ് ഓരോന്നിനും അതിന്റേതായ സ്വഭാവം കാണിക്കുന്ന് പറ്ഞ്ഞതു പോലെ അതിന്റെ ആഹ് ഒരു ടേസ്റ്റ് ക്കൃ അതില് വരുമ്പോ ഇൻക്കൃ തോന്നുന്നത് പെർഫെക്റ്റ് ഒരു മന്തിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല ആഹ് ഒരു മൊളക് പൊടിയ്ടെക്ക ഒരു ടേസ്റ്റ് നമ്മക്ക് ഫീൽ ആവുന്നുണ്ട്.
ഞാനും റെഡ് കളറന്നെ യൂസ് ചെയ്യാറ്ട്ടോ മാഗ്നേറ്റ്യ്ത് വെക്ക്ണ സമയത്ത്.
അതെ അതെ അപ്പോ ഞാന ഇതിനെ ആഹ്. നമ്മളെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ. ഇല്ലല്ല നമ്മള് മന്തി മസാലായിട്ട് ഈ മസാല മാത്രേ യൂസ് ചെയ്യുന്നുള്ളൂ.
ഞാൻ മന്തി മസാലക്കെട്ട് കൊട്ത്തിട്ട് ഏഹ് മാഗ്നേറ്റ് ചെയ്ത് വെക്കല്ണ്ട്.
തന്നെ അത് ചെയ്യാറില്ല ഇത്ര മാത്രേ നമ്മള് ഇതീക്ക് ചെയ്യുന്നത്. മന്തി മസാല അല്ല അയിന് പകരം നമ്മള് ഇ നമ്മളെ വലിയ ചീരകം അയില് ചെറിയ ജീരകാണ് കെറ്ച്ച് കൂടുതലായിട്ട് എടുക്കുന്നത് അതെ മാഗി ക്യൂബ് യൂസെയ്യും.
ആഹ് യൂസ് ചെയ്യുന്നുണ്ട് മറ്റേ പിന്നെ പൊടി പിന്നെ നമ്മളെ ചോറില് ഇട്ടു കൊടുത്താമതില്ലേ അല്ലേ?
ചോർല്. ഞാ ആകെ ഇട്ന്നത് എന്തായ്ച്ചാല് ഈ ഗ്രാമ്പൂ ഏലക്ക പട്ട. ഇത്രേ സംഭവം മാത്രേ ആഹ് ഇതുടും എന്ത് കുരുമുളക്.
കുരുമുളകും ഇടൂലെ ഞാന് കുരുമുളക് ഒന്നും ഇതുവരെ ഇട്ടോക്കി ഫ്രൈഡ് റൈസ് ഇണ്ടാക്കുമ്പോ കുരുമുളക് ഇടും.
ആഹ് കുരുമുളക് പൗഡറ്ണ്ടോ? നമ്മളെ കുരുമുളകിന്റെ മണിയായിട്ട് ഇടൂല്ലേ അതെ അതെ. ആഹ് അതന്നെ ഇടാറുള്ളൂ റൈസില്.
പിന്നെ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരുപത്ത ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട്.
ച്ച് കിറ്റോളെ. വെച്ചതിനേഷം നമ്മള് ശാലോ ഫ്രൈ ചെയ്തെടുക്കും ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല.
ശാലോ ഫ്രൈ
ശാലോ ഫ്രൈ ആഹ് അതെ അതെ നമ്മടെ ആ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യനേക്കായും കുറച്ച് കൂടെ കണ്ണോല ഒഴിച്ചിട്ട് എന്നാലേ അത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ലേനോ ശാലോ ഫ്രൈ ആയിട്ട് കൊറച്ച് ബാലൻസ് ഒരു എണ്ണ അയില് വരുന്ന വിധത്തില് നമ്മള് ഫ്രൈ ചെയ്തെടുക്കും
ഇരുപാട് നേരങ്ങനെ ശല ഫ്രൈ ചെയ്തെടുക്കെണ്ടെ ആ പാനിലൊ
അതെ തെ ആ അതെ അതെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചും ഇട്ട് വേവിക്കണം ഫ്രൈ ആക്കണം
നമ്മള് മന്തിയൊക്കെ വെക്കുമ്പോ ഒരു ഒരു അത്യാവശം ക്വാണ്ടിറ്റിയില് ഉണ്ടാക്കുവല്ലോ അപ്പൊ അതൊക്കെ ശാലോ ഫ്രൈ ചെയ്തെടുക്കണമെങ്കില് ഒരുപാട് സമയാവൂലേന്ന ഞാൻ ചോയിക്ക്ണത്.
ന്നമ്മളെന്താ ചെയ്യാ വെച്ചാല് ന്നമ്മള് റൈസും കൂടെ ഇടാൻ പറ്റുന്ന ചെമ്പിലാണല്ലോ നമ്മള് ഇത് ചെയ്യാ. നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് ബിരിയാണി പോട്ടിലാണെങ്കിലും. നമ്മളൊരു അഞ്ചു കിലോക്കെ പോകുന്ന ബിരിയാണി പോട്ടിലാണ് നമ്മളിത് പാകം ചെയ്യുന്നത് അപ്പൊ അതിന്റെ അടിലെന്നെ. ആഹ് അതെ അതെ ഈ ചിക്കൻ എന്താക്കും ന്നമക്ക് മുകളില് വരാത്ത രീതില് നമ്മള് ചിക്കൻ വെച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്തെട്ക്കും ന്നമ്മള് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ. ഫ്രൈയ്യെയ്തെട്ക്കും.
ഞാനും നിങ്ങള് പറയുന്ന പോലെക്കന്നെ ഇണ്ടാക്കല് പക്ഷെ കൊർച്ച് കൊർച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളൂ. ഏലക്കായി അരച്ചിട പിന്നെ എന്താ പറയാ ശാലോ ഫ്രൈ ചെയ്ത്ട്ക്ക. അങ്ങനെ പിന്നെ അങ്ങനത്തെക്കെ ചെറി ചെറിയ മന്തിപ്പൊടി ഇട്ടു കൊടുക്കാ അതെക്കെ അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ മാറ്റ റ്റങ്ങളൊക്കെ ഞാന് ചെയ്യ്ണോള്ളൂട്ടോ ഏറെ ആയിട്ട് കാണ് ണത്.
ഡീപ്പായിട്ടണോ ഫ്രൈ ചെയ്യാറ് ഡീപ്പ് ഫ്രൈ ആണോ ചെയ്യാറ്?
ആഹ് ഞാന് ആ പാൻല് നമ്മ ചോറ് ഉണ്ടാക്കി എടുക്ക്ണ ചോറ് നമ്മള് ദമ്മിട്ട് വെക്കൂലേ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം ദമ്മിട്ട് വെക്കണ്ടേ? ഇപ്പ നമ്മള് ചിക്കനൊക്കെ നിങ്ങള് പർഞ്ഞ പോലെന്നെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെട്ക്കു അധികം എണ്ണക്കെ ഒഴിച്ചോട്ക്കാതെ ഒന്ന് സാലോ ഫ്രൈ ചെയ്ത്ട്
ഓഹ്
പിന്നെ അതിലോട്ടാണ് അമ്മ്ൾ ചോറൊക്കെട്ടോട്ത്ത് പിന്നങ്ങന പൊടികളോക്കെട്ടോട്ത്ത്ട്ടങ്ങന ചെയ്യല് ല്ലേ. അങ്ങനെയല്ലേ നിങ്ങളൊക്കെയ്യല്
ഇല്ലല്ല നമ്മള് പിന്നെ അതൊക്കെ പൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മള് ഒരു മാഗിയെ നമ്മള് റൈസ് സൈന് മുകളൾക്ക് ഇട്ട്കൊടുത്ത് കഴിഞ്ഞാലേ നമ്മളെന്തെയ്യും നമ്മളെ ചിക്കൻ സ്റ്റോക്ക്‌ല്ലേ മാഗി ക്യൂബ് അതൊന്ന് കൈയിട്ട് അതെയ് ഞൊരണ്ടിട്ട് ആ റൈസിന് മുകൾലോന്ന് വെതറി കൊട്ക്കും. അതല്ലെങ്കില് നമ്മളൊരു കൊറഞ്ഞ ചുട് വെള്ളത്തില് മിക്സാക്കിട്ട് അതൊഴിച്ച് കൊട്ക്കും. പിന്നെ കൊറച്ച് സണ്ണ് ഓയിൽ അതിന് മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കും അത്രേ നമ്മള് ചെയ്യുന്നുള്ളൂ.
ഏഹ് മെന്തിപ്പൊടി ഇടാറിൽയ ലേ?
ഇല്ലല്ല
ഏഹ് ഞാനും മന്തിപ്പൊടി ഇടാറ്ണ്ട് മാഗി ക്യൂബ് അത് ഇട്ടൊട്ക്കാറ്ണ്ട് ഒക്കെ ഇട്ടൊട്ക്കാറ്ണ്ട്
ആണോ ഞാൻ നങ്ങള് മത്നിപ്പൊടി ഇതുവരെ യൂസ് ആകിയിട്ടില്ല ആഹ്.
മ ബിരേണി ചെയ്യുമ്പോലെ ബിരേണി ദമ്മിട്ട് വെക്ക്പോ നമ്മള് അടിയില് ചിക്കനൊക്കെ ഇട്ടിട്ട് പിന്നെ മുകളില് ചോറൊക്കെ ഊറ്റിട്ട്ടുത്തിട്ട് അതിന് മുകളില് മന്തിന്റെ ബിരേണിന്റെ മസാല ട്ട് കൊടുക്കുന്ന പോലെ മന്തി മസാലട്ട് കൊടുക്ക, പിന്നെ ലെയർ ലെയറായിട്ടങ്ങനെ ചെയ്തെടുക്കലാ ചെയ്യല്
അങ്ങനെ ചെയ്യാറ്ണ്ട്‌ നമ്മള് അങ്ങനെ ചെയ്യാറില്ല ന്ന്ട്ട് പിന്നെ ലാസ്റ്റ്. അതെ അതെ മന്തി അല്ലെങ്കിലും പ്രത്യേക ടെസ്റ്റാ അതെ അതെ.
ഇന്നട്ട് പിന്നെ അടുപ്പത്തെ കാനലും കൂടി അതിന് നടുക്കൊരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതില് നമ്മളെ തൂക്ക്‌പാത്രത്തിന് മൂടിയോ ന്നമ്മളെ ഉസ്കൂൾ തട്ട്പാത്രത്തിന് മൂടിയോ എന്തെലും കുഴിയ്ള്ള പാത്രം. വെച്ചിട്ട് അതിലേക്ക് കടലയിട്ട് കൊടുത്തിട്ട് സണ്ണും കൂടി ഒഴിച്ചൊടുത്താല് അടിപൊളിയായിട്ട് ഞമ്മള് ഇരുവെത് മിനിറ്റ് ഞമ്മള് അത് കണല്മേ വെച്ചിട്ടുണ്ടെങ്കില് ഞമ്മള് പൊറ അന്നൊക്കെ വാങ്ങ്ന്ന മന്തിന്റെ അതേ ടേസ്റ്റ് അതിലേറെ ടേസ്റ്റ് ആയിരിക്കും.
അതെ അതെ നല്ല ടേസ്റ്റാ
ബിരിയാണിക്കെ ഉണ്ടാക്കണ കാട്ടി എളുപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കണെകാട്ടീംക്കെ എളുപ്പ ഈ മന്തി ഉണ്ടാക്കി
അതെ അതെ അതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മന്തി സിംമ്പിളായിട്ട് ചെയ്യാനും പറ്റും ടൈമും കുറേ ലാഭിക്കാ
ആ ടൈും കുറല്ല അവക്ക് പെട്ടെന്നൊക്കെ വിരുന്നാരൊക്കെ വരികയാണെങ്കില് വീട്ടിൽ സാധനങ്ങള് ഇ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്ക നല്ല എളുപ്പ
അതെതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും
ചെയ്തെടുക്കാൻ പറ്റും കുട്ടയ്ക് പിന്നെ നമ്മ കുക്കറക്കെ കുക്കറിലും വെക്കലും മന്തിയൊക്കെ ഒന്നായിട്ട് ഇട്ടിട്ടൊക്കെ അങ്ങനെ വെച്ചെടുക്കാ ആഹ് അങ്ങനൊക്കെണ്ടയ ഞാൻ കുക്കറിലും വെക്കലണ്ട് ഇതുപോലെ അട് ത്തുണ്ടാക്കണ്ട് പിന്ന മയോണൈസൊക്കെ ഉണ്ടാക്കി എടുക്കും ഉരുളങ്ങൊക്കെ പിഴിഞെടു ത്തിട്ട് മുട്ടയുടെ വെള്ളക്കരു ഒഴിച്ചിട്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് സണ്ണൊക്കെ സണ്ണ് ഏതാലും ഒപ്പൊ കൊണ്ടുവരുമല്ലോ അപ്പൊ ആ സണ്ണൊക്കെ ഒഴിച്ചുകൊടു തിങ്ങനെ അടിച്ചിട്ട് ഐസ് ക്യൂബൊക്കെട്ടുകൊടുത്ത് അടിച്ചടുത്തിണ്ടെങ്കിൽ അയ്ക്കു മയോണൈസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ മ മക്കൾക്ക് ഇവിടെ അത് ചോറ് കാലി ആയത് അറിയൂല ഉണ്ടാക്കിയത്
അതെ അതെ മയോണൈസ് മസ്റ്റ് ആണ് അതെ അതെ മയോണൈസ്
വതില് തന്നെ എന്ന ഞാൻ വീണ്ടും വിളിക്കാം ട്ടോ
ഓക്കെ ഓക്കെ